ഹലോ
ആഹ് എന്തുണ്ട് വർത്താനോം
നല്ല വർത്താനം
ഏഹ് ഇവിടെ ങ്ങനെ മഴയുണ്ട് ഇപ്പോ
ഇല്ലല്ല മഴ ചോർന്ന്
ഇവിടി ഇപ്പ നല്ല മഴ പെയ്യ
ആഹ് സൗണ്ട് കേക്ക്ണ്ട്
ഉം എന്ത്
സൗണ്ട് കേക്ക്ണ്ട്ന്ന് പറയാ
ആഹ് ല്ല മഴ ഇവിടെ മുമ്പിലന്നെ ഗ്രൗണ്ട് ഫുള്ള് വെള്ളം നർഞ്ഞിട്ട് കെടക്ക
ഉം
കുട്ടികളൊക്കെ എണീച്ചോ
ഓഹ് ചായ കുടിച്ചു
അതെയാ ഫുഡെല്ലാം കഴിച്ചാ
ഓഹ് കഴിച്ചു ഇനി ഒരോ പണിയുണ്ട് ചോറ് വെക്കണം, കറി വെക്കണം, അടിച്ചുവാരണം, തൊ
ചോർനെന്ത് കറി
ചോർന് മീന് മീന് മീന്
എന്ത്‌ മീന്
മറ്റേ നത്തല് ല്ലേ നത്തല്
നത്തളാ
ആഹ്
ആഹ് അത് ഉം ചോർന് കറി മാത്രയാക്ക വേറന്നാക്കൂല
ആഹ് ഉപ്പേരിണ്ടാവും. മീൻ പൊര്ച്ചതുണ്ടാവും
ഉപ്പേരി എങ്ങനെയാ ആക്കല് വറവാ അത്
പയറൊക്കെ നമ്മ തോരൻ വെക്കാ പറില്ലേ
ആഹ്
ഇങ്ങളങ്ങനല്ലേ പ
നമ്മള് വർവ്
വർവ് അതെന്നെ
ഉം നിങ്ങ ഉപ്പേരിന്നാന്നല്ല പറയാ പിന്നെന്തെന്ന് ഇന്ന് കല്യാണന്നുല്ല ശനി, ഞായർ ആയിട്ട് കല്യാണ ഇല്ലാല്ലേ
ഉം
ഈടാ അമ്മളെ കൊർച്ച് അങ്ങോട്ടൊരു കല്യാണോണ്ട് ഏഹ്
പതിനെട്ടാംതി ഒരു കല്യാണണ്ട്. അത് കയിഞ്ഞ് ഇരുവത്തറാന്തി വേറൊരു കല്യാണണ്ട്
അനക്ക്ണ്ട് അടുത്ത ശനിം ഞായറും പിന്നെ ഇന്നോരു കല്യാണംണ്ട് ആ ഒരു അയൽവാസിന്റെന്ന് ബുൾച്ചിനി. പക്ഷെ മഴയാട് പോവാൻ മടിയാ
ആഹ്
ഡ്രസ്സ് എല്ലാം ഇട്ട ഫുള്ള് മോശാവും
'ഉം തെ
ഫുള്ള് ചൾ ഉം നഞ്ഞ് മയത്ത് പോവാനും തോന്നിണ്ല്ല
ആഹ് അതെ ഉം
കുട്ടികളെല്ലാം എന്താക്ക്ന്ന്?
ഇതാ ചായ കുടിച്ച് ഇതാക്ക്ന്ന് എണീറ്റിട്ടേ ഒള്ളു.
അതെയോ ശരി. ഇങ്ങ ഓൺലൈനിലല്ലോ ഡ്രസ്സ് ഓഡറാക്കല്ണ്ടോ?
ഓഹ്
ഇങ്ങനെ ഇങ്ങനെ വാട്സആപ്പ് ഗ്രൂപ്പിലന്നെ ഇണ്ടലോ ഡ്രസ്സിന്റെ ഗ്രൂപ്പിലയില്ലെല്ലോ ഓഡ്രാക്കൊ?
ഓഡ്രാക്കും
ഏഹ്?
രണ്ട് ഡ്രസ്സ് അങ്ങനെ വാങ്ങീനി
എന്ത്?
രണ്ട് ഡ്രസ്സ് അങ്ങനെ വാങ്ങീനീന്ന്
ഒച്ചത്ത് പറ
രണ്ട് ഡ്രസ്സെ അങ്ങനെ വാങ്ങീനീന്ന്
വാട്സപ്പിലായിറ്റ്
ആഹ്
ആഹ് നല്ലെന്യ?
ഓഹ് നല്ലതാ കൊഴപ്പൊന്നുല്ല.
ഉം ഞാനും വാങ്ങല്ണ്ട് നല്ല ഡ്രസ്സ്ന്നെ
ആഹ് ആഹ്
ഈ പാക്കിസ്ഥാനിയെല്ലും.
ആഹ്.
ആഹ് അങ്ങനെ തന്നെ ചുരിദാർ അങ്ങൻത്തെല്ലാം ഞാൻ വാങ്ങിട്ട് അപ്പം റെയ്റ്റ് കൊറയും ഷോപ്പിലാവുമ്പം നല്ല റെയ്റ്റ
അതെ.
ഉം
ഷോപ്പിലാവും രണ്ടായിരം ഒക്കെ കൊടുക്കെണ്ട്യെ
ആഹ് ഷോപ്പില് രണ്ടായിരം മൂവായിരം ഷോപ്പില് ഫുള്ള് മൂവായിര ത്തിന്റെ മേലയന്നെ ചുരിദാർ പാർട്ടി വെയർ എല്ലും
ഓൺലൈനിലാവുമ്പോ ചെറിയ പൈസക്ക ആയിരത്തി സംതിങ് തന്നെ കിട്ടുന്നുണ്ടല്ലോ? ഹലോ കേക്കുന്നിണ്ടാ?
ഓഹ് പർഞ്ഞൊ
ഉം ഫ്ലിപ്പ്കാർട്ട് അങ്ങ് അങ്ങനെയൊന്നും ഇങ്ങയി ആപ്പില് വാങ്ങലില്ല?
അങ്ങനിം വാങ്ങും
വാങ്ങലില്ല? മീശോന്ന് ഞാൻ വാങ്ങലില്ല ഒരി ക്കെ വാങ്ങിട്ട് എനക്ക് ഫുള്ള് എന്തോ പക്ട് സാന കിട്ട്യേ
തന്നെ
ഒരു ഡ്രസ്സ് ഞാൻ വങ്ങിയിനി ഫുള്ളും നെഴലടിക്കും ചെലേപ്പം നല്ലത് കിട്ടും ഇ പിന്നെ ചെരുപ്പല്ലാം ഓഡ്രാക്ക ചെരുപ്പെല്ലാം അടിപൊളി. സാനം
ആഹ് ക്കെ ഞാന ചെരിപ്പ് ഇപ്പൊ അടുത്ത് വാങ്ങി.
ആ ഞാൻ ചെരിപ്പല്ലാംഓൺലൈൻന്നനെ നല്ല സാധനണ് പീടിയിലാവുമ്പോ നല്ല റേ. റ്റണ്ട് എണ്ണൂർ അങ്ങനെയെലോം ഉണ്ട്‌ ഓൺലയ്ലാവുമ്പോ. മുന്നു സംതിങ് അങ്ങനെയെല്ലാം കിട്ടുന്നുണ്ട്.
ആഹ്.
ഉ ഓൺലൈന വെല കുറവാ നല്ലേ. അമ്മ അധികാേ സാനിങ്ങനെ ഓൺലൈന്നെല്ലാ വാങ്ങല് വീട്ട്ത്തെ കിച്ചൺലിങ്ങനെ ഫ്രിഡ്ജിലെല്ലാം ബെക്ക്ന്ന ബോക്സെല്ലിണ്ടാവൂല്ലേ
അഹ് അഹ്
അഎല്ല നമ്മൊ ഓൺലൈൻന്ന് തന്നാ വാങ്ങല് ഈ തക്കാളി ഉ പച്ചമൊളെല്ലോ വെക്കാനയ്ല്
ആഹ് ആഹ്
അത് ഞാ ഇന്ന് ഓർഡറാക്കിയതേലുമ്മ പറഞ്ഞിട്ട് മറ്റേലും കൊറച്ച് പയേതായ് ഉമ്മ പറഞ്ഞ് ഇത് പോയി കൊറച്ചൊഡറാക്ക് മറ്റങ്ങത്തെ സാനെല്ലാ ഓഡറാക്കിന്
ഉം ഉം ഇപ്പ വെല കൊറച്ച് കിട്ടുവല്ലോ
ആ വെല കൊറച്ച് കിട്ടും ആവുമ്പോ ആറ് പീസിന് അത്രയെ പൈസിണ്ടാവു
ഉം ഉം
ഉം പിന്നെന്നാ പാത്രം കഴിക്യ പാത്രം കഴികയാ
അല്ലല്ല ഞാന് കർട്ടൻ പൊന്തിച്ചതാ ജനൽന്റെ ജനൽന്റെ കർട്ടൻ പൊന്തിച്ചതാണെന്ന് പറയ
ആ അങ്ങനെ ഇനിയെന്തെല്ലോ പണിണ്ടാവും അല്ലേ
ആ ഒരുപാട് പണീണ്ട് അതെ ഹ്
ഈട മഴയായൊടിന്ന് തൊടക്ക്ന്നില്ല ഉണങ്ങൂല നിങ്ങ ഡെയ്ലി തൊടക്കു
പേ
ഡെയിലി തൊടക്കോ
ആഹ് ഡെയ്ലി തൊടക്കും
ഈടാരു ഒന്ന് ഒരോസം വിട്ടിട്ട തൊടക്കാ
ആ ഹ്
ഉം അങ്ങനെ വെല്യ കച്ചറയൊന്നും ആവൂല്ല
അയ് ശെരി ഇന്റെ കച്ചറൊന്നും ആഊല എന്നാലും ഒര് സമാധാനിണ്ടാവൂല തൊടച്ചില്ലെങ്കി
ആഹ് ഞാനാടിച്ച് വാരി ഇത്താത്ത തൊടക്കൊങ്ങനെയെല്ലാ
ഉം ഉം
വേറെന്ത് ഹസ്ബന്റെല്ലും പോയാ പണിക്ക് പോയാ അവറെല്ലു ഹസ്ബന്റെല്ലൊ പണിക്ക് പോയ
ആഹ് പോയി പോയി
ഉം അവർക്കെന്ത് പണി
ആഹ് ഡ്രൈവറാ ടാക്സി
ആഹ് ആഹ് അയ് ശെരി ഉം
എന്താ ഉച്ചക്കെന്താ ഫുഡ്
ഉച്ചക്ക് ചോറ് മീൻകറി വറവങ്ങനെ വറവ് ഞാന ആക്കണ്ട്
ആഹ് ആഹ്
പയറ് വറവും ക്യാരറ്റും രണ്ടും മിക്സാക്കിട്ട് ആക്കലില്ലേ പയറും ക്യാരറ്റും
അഹ് ആഹ്
അത് അതാക്ക പിന്നെ മീൻകറി മീൻ പൊരിച്ചത് അതുമ്മ ആക്കും
ആഹ് എന്ത് മീനാ
എന്ത് മീനാന്ന് എനക്ക് അറിയില്ല എന്തോ മാന്തിയാറ്റാന്ന് തോന്നു ആഹ് ഞാൻ കറി വെച്ച മീനൊന്നും കൂട്ടൂല്ല പൊരിച്ചതിനാ കൂട്ടും
കൂട്ടൂലാ
പൊരിച്ചത് കൂട്ടും
ഉം ശരി
കറിവെക്കണെ വല്ല്യ ഇഷ്ടല്ല മത്തിയാ അതൊന്നും ഞാൻ കൂട്ടലില്ല.
പൊരിച്ച്
ഏഹ്
മ
കേക്ക്ന്നില്ല
മ
കട്ടായി കട്ടായ്ട്ടാ കേ‌ക്കിന്ന്
മത്തിയേ മ ത്തി മത്തി മീനാണ് നല്ല മീന് അതാണ് കൂട്ടണ്ടത്
ആഹ് അതാ കൂട്ടണ്ടത് പറയുന്നിണ്ട് പൊരിച്ചത് കൂട്ടുവേ കറിയിപ്പ ഞാൻ കൂട്ടാറില്ല.
കാര്യില്ല കറിവെച്ചതാ കൂട്ടണ്ട്യേ
വല്ല്യ ഇഷ്ടൊന്നു അല്ല
ഇവടേം അങ്ങനെ തന്ന മക്കള് പൊരിച്ചതേ കൂട്ടൂ കറി വെച്ചാ അങ്ങനെ കൂട്ടൂല
പിന്നെ മറ്റൊരു വലിയ മീനില്ലെ ഒര് തടിച്ച മീന് ബിരിയാണി വെക്കുന്ന
ആഹ് ഉം കഷ്ണം മീന്
പപ്പൻസൊ
ഏഹ്
പപ്പൻസാ
പപ്പൻസല്ല അയക്കൂറ
ആഹ് അയക്കൂറ അയക്കൂറ ആഗോലി
ആഗോലിയ അത്
ആഗോലി ഇണ്ട് അയക്കൂറെം ഇണ്ട്
ആഹ് ആഗോക്കല് അത് നല്ല രസാ നല്ല ഇഷ്ടാ
ആഹ്
പിന്നെന്താ
ടൈം കഴിഞ്ഞ് ഞാന് അങ്ങോട്ട് വിളിക്കട്ടെ
ഏഹ് ആഹ്
ടൈം കഴിഞ്ഞു ആഹ് അയിക്കോട്ടെ
ഓക്കെ